ല്ലേ ആ കേക്ക കേക്ക ആ കേക്കണ്ട് ഇപ്പ കേക്കുണ്ട്
ഇപ്പൊ എന്തൊക്കെ ഉണ്ട് ബ്രോ
ആഹ സുബ്ഹിക്ക് എണീക്കണം മഴ യല്ലേ അവിടെ മഴയുണ്ടോ
ഉം ഇവിടെ മഴയുണ്ട് ഇവിടെ നല്ല മഴയായിരുന്നു ഞാൻ പുറ
ഇന്ന് രാവിലെ തൊട്ടേ രാവിലെ തൊട്ട് വൈകിട്ട് വരായിരുന്നു മുടിഞ്ഞ മഴയായിരുന്നു ആ സമയത്ത് ചായ കുടിക്കാൻ പോലും ഏറങ്ങാൻ സമയം കിട്ടീല്ല.
അയ്യോ. ചായ കുടിച്ചോ.
ഏയ് ചായ കുടിച്ചില്ലേ. അതാണല്ലോപറഞ്ഞ് മഴ പെയ്ത കാരണം ചായകുടിക്കാൻ പോലും സമയം കിട്ടില്ല.
ഓക്കെ.. ഇനിയെന്താ പരിപാടി ചോറ്‌ കഴിക്കാൻ പോകുന്നുണ്ടോ
ആഹ് സമയം ഇനിയിപ്പം കുളിക്കാൻ പോന്നാ അത് കഴിഞ്ഞാ ചോറ് കഴിക്കണം ബ്രോ എന്താ ചോറ് കൈയിച്ചോ.
വേ ചോറ് കഴിക്കാൻ പോണേനിക്കിനി. കുളിചെട്ട്. പെന്ന. ഉം ബ്രോ മൂവി കാണുവോ
ഞ ഞാൻ നല്ലോം കാണും.
ആ എങ്ങനെയുള്ള മൂവിസാ കാണുന്നത്.
ഫാന്റസിയോ റിയൽ ലൈഫ് എന്തെങ്കിലും പറ്റി ആയികും ഞാൻ കാണൽ ഫാന്റസിയോ റിയൽ ലൈഫോ.. ഓറ ഒ ഒരു ഹോണർ ഓഫ്‌ സോമ്പി ഒയികെ ഒ ഒയികെ ബാക്കി എല്ലാം ഞാൻ കാണാറുണ്ട് റൊമാൻ ന്റ് ഹോകോങ്ങും അതൊക്കെയാണെ കാണാൻ കൊഴപ്പമില്ല ഗോറും ഈ സോമ്പീസിന്റെ ഒക്കെ ഞാൻ കാണാൻ ഞാൻ ചാൻസ് കൊറവിണ്ട്
ആ ഈ എടെക്ക്‌ കണ്ട സിനിമ ഏതാ
ഈ എടക്ക് തിയേറ്റർ ബാലന്നൂത്പ്രശ്നം മലയാളത്തില് അത് ഞാൻ കണ്ടിരുന്നു. ഏ അവസാനം ഞാൻ അവസാനം കണ്ടത്.. അ ഹോട്ടലൊന്ന് പൊ ആദ്യ ഹോട്ടല..
മോളിവുഡ്.
ബ്രോ അത്അവസാനം കണ്ട് ഞാൻ കണ്ടില്ല
കണ്ടില്ലേ
ഞാൻ ഈ തവണ ഒരു ഒരു മലയാള സിനിമ കണ്ടുള്ളു ഈ ബാലൻ മാത്രം ആഹ് അത് എല്ലാരും കൂടി പോണ കൊണ്ട് എന്നെ വിളിച്ചു കൊണ്ട് പോയിരുന്നുണ്ട് സൈബർ ചെയ്യണ കണ്ടിണ്ടാ.
ആഹ്
അഹ് ഞാൻ ആഗ്രഹിച്ചിട്ട് പോയതാര്ന്നു.. എന്നാലും കൊള്ളാരുന്ന സിനിമയാണ് ഞാൻ കണ്ടാരുന്ന് ബാലൻ്റെ ആ സിനിമ
ബാലൻ ആ നോക്കണം എനിക് ട്ടോ ടി ട്ടി ഇറങ്ങിയിലല്ലോ.
ഇല്ലാന്ന് തോന്നുന്നു ഈ അടുത്തെങ്ങാണ്ടാ ഇറങ്ങില്ലാന്നാ തോന്നണെ ഉം
ഓക്കെ. ഓക്കെ.
മോലു ടൈംസ് എങ്ങനെയുണ്ട് കണ്ടായിരുന്നോ
കണ്ട് ഞാൻ ഈ ഇടയ്ക്ക് കണ്ട് മോളിവുഡ് ടൈംസ് ഹാ ഞാൻ കുറച്ച് കണ്ടു ഓ റ്റി റ്റി റിലീസ് ചെയ്തപ്പോ ഞാൻ അങ്ങനെ കാണുനന്നെ കാണുവായിരുന്ന് കുറച്ച് കണ്ടു പടം മൊത്തം സിനിമയാണ് നല്ല നല്ല ആ പ്രെയാണോ സിനിമയെപ്പറ്റി.
എന്റെ ഫ്രണ്ട്സ് കുറേ കണ്ട് കുറേ പേര് കാണാൻ പോയാരുന്നു തിയേറ്ററില് റിലീസയപ്പോ അവര് നല്ല അഭിപ്രായ പറഞ്ഞെ
കണ്ട് ഉം
എന്നാ ഇപ്പോ ജിമ്മിന് പോവാറുണ്ടോ
ജിമ്മില് ഞാൻ പോവല്ല സെൽഫ് വർക്ഔട് ഇടക്ക് ചെയ്യാറുണ്ട്. മഴയാതൊണ്ട് പിന്നെ എനിക്ക് മൂഡ് നമ്മള് മൂടനുസരിച്ചാ വർക്ക്ഔട്ട് ചെയ്യുന്നത് അതാണ് കൊയപ്പം.. ഉം പിന്നെ ഈ ഒരു മോട്ടിവേഷൻക്കെ കയ്യും. ഇത്രേം മൊട്ടിവേഷൻ ഇങ്ങളെ ഇതിൽ അ. ഇല്ലില്ല എക്യുമെൻസ് ഇല്ല
ആഹ് ആഹ്
പിന്നേ എക്യുയിപ്പെന്റ്സ്
കയ്യില് കുറച്ച് എലാസ്റ്റിക് ബാൻസും പിന്നെ കൊറച്ച് കൊറച്ച് സാധനങ്ങളുണ്ട്
പിന്നെപ്പം ചെയ്യാറില്ല ഹ്.
എനിക്ക് തന്ന അത
പിന്നെ ബ്രോ ഗെയിം കളിക്കാറുണ്ടോ ഹലോ കേക്കുന്നില്ലേ ബ്രോ
ഇപ്പൊ കേക്കണ്ടോ ഹലോ കേക്കില്ലേ ഞാൻ നീ പറയണ്ട ഞാൻ കേക്കണ്ട് ആഹ് ഉണ്ടുണ്ട് സ്ഥിരം ഗെയിമിലാണ്.
ആണോ അവസാനായിട്ട് കളിച്ച ഗെയിം ഏതാ
ഞാനിപ്പം എല്ലാ ദിവസവും ഇപ്പം കൂട്ടുകാരോടൊപ്പം ബ്രോക്കറിലേക്ക് ലൈഫ്ണ്ട് കളിക്കട്ടെ ഗ്രൂപ്പായിട്ട് ടീം എടുത്ത്
ക്രിക്കറ്റ് ലീഗ്
പ്രോ പ്രോ കളിയാണ് എത്ര ടൂർണമെന്റ് വിന്നേസാണ് എല്ലാ ദിവസവും.
ആഹ് അതെ
അത് സെയിം സാനം അത് ശരിയാ ഗ്രൂപ്പായി കളിക്കാറിയോ ക്ക്‌ക്കളിക്കഞ്ഞ ഒരിക്കലും നിക്കാൻ കഴിയൂല. ഒറ്റക്ക് കളിക്കാൻ ഭയങ്കര ബോറാണ് പക്ഷേ ഗ്രൂപ്പ്. ഗ്രൂപ്പായിട്ട് കളിക്കാം നമ്മള് ഫ്രണ്ട്സായിട്ട് കളിക്കാം സ നല്ല രസാ ഫുള്ള് മിസ്റ്റേക്കാണ് ആണ് മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ കളി
ഞാനും മൾട്ടിപ്ലെയർ കളിക്കാറുണ്ട് പഷെ റോക്കറ്റ് ലീഗ് കളിച്ചിട്ടില്ല വാലറെണ്ടയാവോ ബ്രോയി..
അല്ലേ. അലോരെന്റെ ഇക്കറിയാം ഞാൻ കൾച്ചിട്ടില്ലട്ടൊ അത്..
ആ വെല്ലറന്റ് കളിക്കും ഫ്രണ്ട്സും ആയിട്ട്
ഇപ്പൊ നമുക്ക് ഞാൻ ഒരു ക്യുസ്റ്റ്യൻ ചോദിച്ചോട്ടേ ഇപ്പൊ ഇന്റർനാഷണട്ട് ഇന്റർനാഷണലായിട്ടേ ഇൻഡർനാഷണൽ ഫ്രൻസിനെ ഒപ്പിക്കാൻപാകത്തിന് ഗെയിം കളിക്കാൻ ഏത് ഗെയിമാള്ളത്.
ഇന്റർനാഷണൽ ഫ്രണ്ട്സ് സി എസ് ഗോ വിളിച്ചു..
ഒപ്പിക്കാനായിട്ട് ഒരു സി എസ് കോ ഞാൻ കളിച്ചിട്ടില്ല
സി എസ് കോ കളി ച്ചേനല്ല ഗെയിം ആ നമുക്ക് ഇന്റർനാഷണൽ റൺസിനെ കിട്ടും
അലോ. ഇതിപ്പയിൽ ഗെയിം കളിക്കാനും ഇന്ത്യയിലെ സർവറുകളള്ളാണ്ട് ഇവിടെയല്ലമാരും അറിഞ്ഞി.
ആഹ്
പെന്നെ ബ്രോ ഇങ്ങനെ ഷൂട്ടേഴ്സ് ഗെയിം കളിക്കാറില്ലേ ഫസ്റ്റ് പേഴ്സൺ ഷുട്ടർായിട്ടുള്ള ഗെയിമാള്
ഞാൻ മൊബൈൽ കളിക്കും..
കേട്ടില്ല
ക്ലിയറാവുന്നില്ല ശബ്ദം വോയിസ് അടഞ്ഞ് കേക്ക്ന്ന കണെക്ക് ഹലോ ഹലോ
ഹലോ
ഹലോ അപോ
ആഹ് പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ഈ ഫസ്റ്റ് പേസൺ ഗെയിം ഞാൻ ലാപ്പില്ല് അധികം കളിച്ചില്ല അതേ മൊബൈൽ ഞാൻ ഞാ അത്യാവശ്യം കൊറെ കൾച്ച്ട്ട് ഇണ്ടായിരുന്നു ഈ ഗെയിം ലോക്കറിന്റെ ഗെയിമൊക്കെ ഓർമ്മയുണ്ടോ മൊബൈലിന്റെ ഗെയിം ലോഫ്ത്ത് അവരാണ് ഗെയിം ലോഫ്ത്തിന്റെ ഗെയിംസാെക്കെ
ആ ഗെയിംലോ
ഒര് കമ്പനിയാ ഗീം ലോക്റ്റ് ഇവടെ ഗോബാല ഗാസിനോ പർണ ഗെയിമ് ഇണ്ട് ഞാ അത് നല്ല പ്രൊ ആയിട്ട് കൾച്ചോട്ടെ
ആഹ് ഞാൻ പണ്ട് കളിക്കാര്ന്ന് ഗെയിം ലോഫ്റ്റിന്റെ ഗെയിമ് മറ്റേ നോ നോക്കിയാം നോക്കിയ പഴെ ഫോണില്ലെ നമ്മ്ടെ പഴെ നോക്കിയ ഫോണ്കൾ അതിന് അകത്ത് കൊറെ ഗെയിംമുകെൾ ഇണ്ട് ഇല്ലെയ് ഗെയിമ് ലോസ്റ്റ് ഇണ്ട് അത് അതായി ലഭിച്ചിട്ട് ഇണ്ട്
ആ അത്ണ്ട് അടിച്ചത് പഴയ ടൈപ്പ് ഞാൻച്ചൂട പുതിയ ടയിപ്പ് നമ്മുടെ ടച് ഫോണി കളിക്കണ ഗെയിംസ് ഇവടൊരു നോവാ യൂണി യാസീനർഞ്ഞ പേര്ണ്ടായിരുന്നു. പിന്നത് കൺസെപ്റ്റ് ഒരു സെറ്റ് ടോപ്പിന് ഡിസൈൻ ഒക്കെയാ നക്കാല് പിന്നെ ഡിസൈൻ ഡിസൈൻ ഒര് ഇന്റെർഗാലക്സി സെറ്റപ്പ് എയ്ര്ന്നു ഒര് ഏലിലിമിറ്റേഷെൻ ടൈപ്പ് അവ്ടെ മോഡെൽ തെല്ലാം അടി പേളിയാര്ന്ന് ഒരുഏലിയൻ സെറ്റപ്പ് ഗാലക്സി ഇപ്പൊ നമ്മള് സ്പേസ്സെട്ട അറ്റത്ത്
ഓഹ് അതാ വേം കൾച്ച് നോക്കാം ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്നു
പ്പൊണ്ടോ എൻക്കറീല ഹെൽത്ത്ലെക്കെ ഭയങ്കരമായിട്ട് ക്ളാസ് കളിച്ച പണ്ട് കളിച്ച
ക്കെ ഓക്കെ ബ്രോ ഗെയിം ഡെവലപ്പ് യ്യാനായിട്ട് താൽപര്യം കാണിക്കാറുണ്ടോ
ഉണ്ട് ജീവം ഉണ്ടാക്കാ നല്ല താൽപര്യൊക്കേണ്ട് പക്ഷേ അതല്ല നല്ല ഗെയിം ഗെയിം കളിക്കാൻ കഴിവ് വേണ്ടേ ഞൻ എന്റെ വിശ്വാസം ന്റെഉള്ള്ത്തിസ് ആ ഒരു കാര്യം നോക്കാൻ എനിക്ക് തീരെ കരുവില്ല ഞാൻ ഭയെങ്കെര ഒരു നൂമ്പാണ് ഏത് ഗെയ്മിലാണ്
ഹ് ഹ് ഹ്
ഏയ് ഞാൻ ഞാനിപ്പ അഹ് ഗ്രൂപ്പായിട്ട് കളിക്കാണെങ്കി ഞാ എന്നെ ക്യാരി ചെയ്യേണ്ടി വെരും ബാക്കിയുള്ളോര് ടീംപ്ലേസ് പറ്റോ? അതുകൊണ്ട് ഞാൻ പിന്നെ ഗെയിമ് കളിക്കാൻതാൽപര്യം ല്ല ഉണ്ടാക്കാനൊക്കെ ശരിയാണ് സെയിലിന് വേണ്ടി മാത്രായിട്ട് പറയ് പൈസക്ക് വേണ്ടി മാത്രായിട്ടാണെങ്കി ഞാൻ ഓക്കെ ആണ്
ആഹ്
ഉ ധാരാളം പേര് ഗെയിം ഡെലപ്പ്മെന്റ് ആഗഹിച്ച് ചെയ്യുന്ന അവരൊക്കെ വച്ചു നോകുമ്പോ ഞാൻ ഒരു
ട്രൈചെയ്ത് നോക്ക് ബ്രോ ആഹ് എനിക്ക് ചെറിയൊര് ഗെയിം ഒണ്ടാക്കണം എന്നൊക്കെ ഉണ്ട് ആഗ്രഹം ഒക്കെ ഉണ്ട്
ഉം ഇപ്പൊ ഇങ്ങനത്തെ ഗെയിം ഈ സിംഗിൾ പ്ലെയർ ആണോ അതോ മൾട്ടിപ്ലെയർ ഒക്കെ പോകണോ
ഞാനൊരു സ്റ്റോറി ടൈപ്പ് സിംഗിൾ പ്ലെയറായിരിക്കും ഞാൻ ഞാൻ നോക്ക്ന്നത്
ആണല്ലേ ടൈപ്പാ മൗസ് മൗസ് ക്ലിക്കെയ്ത് ക്ലിക്കെത്
മൗസ്ക്ലിക്കെയ്ത മൗസല്ല അല്ലാതെ ഫുൾ ഒര് റ്റൂ ഡി റ്റൂ ഡീ പ്ലാറ്റ്ഫോമിനകത്ത് തന്നെ നമ്മള് എല്ല എല്ലാം ചെയ്യാൻ പറ്റും ഓപ്പൺ വേൾഡ് വേ ആഹ് മൾട്ടിപ്പിൾ ജോയിസായിരിക്കും പല നമ്ക്ക് പല
പല സ്റ്റോറിണ്ട് പല ആൾട്ടർനേറ്റ് സ്റ്റോറി ലൈംസ് കൊള്ളാം നല്ല കൺസെപ്പ്റ്റാ
അഹ് ചെയ്യണം എനിക്ക്
ധാരാ ധാരാളം ഇന്ത്യാ ഡെവലപ്പേഴ്സ് ഇപ്പം വര്ണ്ട് ആഹ് അവര് വന്നാ വെച്ചാലും
ഓക്കെ ബ്രോ ശെരി എന്നാ
അം